ഹെലോ
ആ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണോ
ആ സുഖവായിട്ടിരിക്കുന്നു
ഓക്കെ കേൾക്കുന്നില്ലേ ഓക്കെല്ലേ കൊഴപ്പൊന്നു ഇല്ലല്ലോ
കേൾക്കാം കേൾക്കാ
ഹലോ ആ കേൾക്കുന്നില്ല കൊറച് ഓ കേൾക്ക്ന്നുണ്ട് ഓക്കേ ഇപ്പൊ ഒക്കെയാണ് മ
ആ ആ സൗണ്ട് കൊറവായിരുന്നു ആഹ് ആഹ് ആഹ് മഴയൊക്കെ ഉണ്ടായിരുന്നോ അതോ
ഓ ഇന്ന് മഴ ഇല്ലേരുന്നു രാവിലൊക്കപ്പം മഴ ഇണ്ടായിരുന്നു. ഏകദേശം ഒരു എട്ടര ഒൻപത് മണി വരെ മഴ ഇണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായിട്ടുണ്ട്
ആ ഇവിടേം നല്ല വെയിലാ ഇപ്പൊ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞോ ആ നാല് മണി ചായ കുടിക്കാൻ നേരവായ
അതെ അതെ നിങ്ങള് ചായ കുടിച്ചോ
ഇല്ലില്ല ഞങ്ങള് താമസിച്ചാ കഴിച്ചതേ അതോണ്ട് ചായയൊന്നും കുടിക്കാറായില്ല ഇനീപ്പോ പിള്ളേര് സ്കൂള് ഇന്നില്ലാത്ത ത്തോണ്ടേ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊ പൊതുവേ എല്ലാം താമസിച്ചാരുന്നു
ഓക്കെ ഓക്കേ നമ്മളെ എ വൈന്നേരം പൊതുവേ ചായ കുടിക്കാറില്ല പിന്നെ ഒറങ്ങിയൊക്കെണീ എണീറ്റു വരുന്ന സമയത്ത് ചിലപ്പോ നല്ല സ്ട്രോങ് ആയിട്ട് പാലക്കൊഴിച്ചിട്ട് നല്ലൊരു ചായ കുടിക്കും ചില സമയങ്ങളിൽ മാത്രം
മാത്രം മക്കളൊക്കെ എത്ര പേരാ കുട്ടികളൊക്കെ എത്ര പേരാ
ആഹ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്
അല്ലാല്ല അതൊന്നും കുഴപ്പമില്ല മക്കളൊക്കെ എത്ര പേരാന്നൊക്കെ പറയാവല്ലോ അതിനൊന്നും
ആണോ എനിക്ക് ഒരാളാണ് ഏഹ് മോന്
ഒരാളോ ആഹ്
അതെ അതെ മോനാണ് ആ മോൻ ന് ഫിഫ്തിലാണ്
സിക്സ്തില ആ എവ് എനിക്ക് രണ്ട് മക്കളാ ഒരാണു ഒ ഒരു പെണ്ണും ആ
ഓ സ്കൂളൊക്കെ തുറന്നില്ലേ കൊഴപ്പൊന്നുമില്ല നല്ല രീതില് പോകുന്നുണ്ട്
ട്യൂഷനുണ്ടോ?
ഇല്ലല്ല
ഇവിടെ ട്യൂഷനൊന്നുമില്ല ഞാൻ തന്നെ പഠിപ്പിക്കുവാ.
അതെ അതെ ഇവിടെ ഞാൻ തന്നെ പഠിപ്പിക്കുന്നത് ട്യൂഷൻ ഒന്നും ഇല്ല ഫിഫ്തിൽ അല്ലെ എത്തിയിട്ടുള്ളൂ ഇനി കുറ ഇച്ചിരിക്കൂടെ കഴിയുമ്പഴേ നോക്ക്
അതെ അതെ അതെ അതെതെ അതെ അങ്ങനെ ചെയ്യാന്ന് വെച്ചാ വലിയകുഴപ്പ ന ആ കൊറച്ചൂടെക്കെ ആവുമ്പോഴല്ലേ ഇവർക്കും
ആ നമുക്ക് എന്തേലും പറഞ്ഞൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ചെറുതാ എന്നുള്ള രീതിയില് മറ്റ് ഞാൻ പറഞ്ഞു നമ്മളെ നമ്മുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നിടത്തോളം ന നമ്മള് തന്നെ പഠിപ്പിച്ചാല് കുഴപ്പമില്ലല്ലോ അവരെ ക്യാശ് ചെലവാക്കേണ്ട ആവശ്യ ഇല്ലല്ലോ? അതെ
മോന് എല്ലാ ഫുഡൊക്കെ കഴിച്ചോളൂവോ? പച്ചക്കറിയെക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണോ അതോ?
എവിടെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണ് പ്രയാസം പച്ചക്കറിയൊന്നും കഴിക്കൂല ചിക്കൻ ആണെങ്കി ഓകെ ബീഫും വല്യ കഴിക്ക കഴിക്കൂല ചിക്കന്റെ ഐറ്റംസ് ആണെങ്കിൽ ആളെ ഹാപ്പിയ
ആ ഇവിടേം അത് തന്നെയാ എല്ലാരും ചിക്കന്റെ ആൾക്കാരാ
അതെ അതെ എല്ലാ മക്കളും അങ്ങനെയാണ് സ്കൂളക്കാണെങ്കിലും ഇവിടെ സ്കൂളക്ക് കൂട്ടാൻ കൊടുക്കാനാണ് ഭയങ്കര പ്രയാസം കാരണം എന്താ വച്ചാല് ഈ ഫ്രൈഡും മാത്രമേ പറ്റുള്ളൂ അതെ ഒന്നെങ്കി പൊട്ടാറ്റോ ഫ്രയ് ഫ്രൈഡ് ചെയ്തത് അല്ലെങ്കില് സോയാബീൻ ഫ്രൈ ചെയ്ത
ഇവിടെ അതേ പോലെ തന്നെയണല്ലോ അവിടെ ആ പക്ഷേ ഉള്ളോരേ എന്റെ ഇപ്പം മോന്റ പത്തു വയസിലെ ഇഞ്ചക്ഷൻ ഒക്കെ എടു താണോ
ആ പത്ത് വയസ്സിലേ എടുത്തിട്ടുണ്ട്
ആഹ അപ്പൊ ഇവന് വെയിറ്റ് കൂടുതലാണേ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് പോയി കാണിച്ചപ്പം ഡോക്ടർ പറയുവ വെ കുറക്കണം ചിക്കൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. ആന്ന് പറ കഴിവതും ആ ഡോ പറ മറ്റേ നമ്മള ഈ ചപ്പാത്തിൊക്കെ ഉണ്ടാക്കുമ്പോത്തേക്കിനും ഉ അവരെ ദോശൊക്കെ ഉണ്ടാക്കും ്പ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരച്ച് അപ്പ ഞയാമറ ഡോക് കളറൊക്കെ വരികല്ലേ നമ്മളിപ്പ ദോശക്കകത്തപ്പ ആർക്കും ജ്യൂസ് ഒഴിച്ചാലും ആ ഒരു ദോശക്ക് കളർ വ വ്യത്യാസം വരുല്ലോ ബീട്രൂട്ട് ആണ്
കളറായി മാറും.
ആ ഇ ഡോക്ടർ എങ്ങനെലും കൊച്ചിനെ ആ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു എന്തെങ്കിലും രീതിൽ നിങ്ങൾ ഒന്നക്ക് ചപ്പാത്തി നമ്മ മറ്റേ ഇതുണ്ടല്ലോ ഈ ചീരൊക്കെ അരിഞ്ഞിട്ട് നല്ല മുരിങ്ങലയാണ്
അതെ
ചപ്പാത്തി കക്കഴ കുഴച്ചിട്ട് പരത്തി അങ്ങനെ ചുട്ട കൊടുത്തൊക്കെ ആര തിന്നുന്നേ തിന്നുന്നവരാണെങ്കി നമുക്ക് എങ്ങനെലും ഉണ്ടാക്ക നമ്മ നമ്മളൊക്കെ കഴിക്കും പക്ഷെ ഈ പൊച്ച കഴിക്കുംന്ന് അറിയത്തില്ല പിന്നെ പറഞ്ഞത് നമ്മള് സാമ്പാർണ്ടാക്കൂല്ലേ സാമ്പാർ സാമ്പാർ ഉണ്ടാക്കുമ്പം അതിനകത്ത് ഈ ഉ സാമ്പാർ കഴിക്കുന്നതാണോ മോൻല്ലരിക്കും
സാമ്പാർ കഴിക്കും അതിന്റെ വ എള്ള മാത്രം
ആഹ് അപ്പൊ എന്നെ ഡോക്ടർ പറയേണ്ടന്ന് ചോെച്ചിൽ സാമ്പാർ നമ്മൾ ഉണ്ടാക്കുമ്പം അക ഈ ക്യാരറ്റ് ഉണ്ടല്ലോ റ്റ നല്ലായിട്ട് പൊടിച്ചങ്ങ് ചേർക്കാ ചാറ്പൊല
ആഹ അ നല്ല ഉടച്ചു ചേർക്കാന
പച്ചങ്ങ ചേർക്ക
ഇനിയിപ്പ ഈ പറയുന്ന ആ സോയാബീൻ ആണെ നമ്മള് ഗ്രേവി ഐറ്റംസ് ആക്കെ ഉണ്ടാക്കിയാലൊന്നും പറ്റൂല
ഇതും അത് തന്നെയാണ് സെയിം അത് തന്നെ ഇവന നമ്മള് ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ആ മസാല ഇട്ട വിട്ട് ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുവ ഇവിടെ സോയാബീൻ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ അങ്ങനാണെങ്കിൽ കഴിക്കും സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാന
ആ സ്കൂ കൊ പിന്നെ എന്നാ പരിപ്പ് കറിയൊക്കെ കൊടുക്കാൻ പറയും പരിപ്പിന്റെ കറിയൊക്കെ കൊടുക്കാൻ പറയും പരിപ്പും രുപയറും
അതെ അതെ ചെറുപയറും നല്ലതാ
നല്ലതാ ആ വെളുക്കാനും ന കണ്ണിന് കാഴ്ച മുരിങ്ങയിലൊക്കെ മുരിങ്ങലൊക്കെ ചാറുകറിയൊക്കെ വെച്ച് കൊടുക്കാനാ ഐറ്റംസ്ള്ള ആ അ അതൊക്കെ
ഫാസ്റ്റിന് കറിയന്നെ ചെറുപ്പയറൊക്കെ ആയാതന്നെ ആളെ ഇൻറ്രസ്റ്റ് പോകും
ഓ ആ ആ
ചെറുപയർ അതെ ഇ അതെ ന്നെണെങ്കിൽ തന്നെ അതിന്റെ ആ കറി ടെ വെള്ളം മാത്രം എടുക്കൂ
അപ്പൊ ഒരു കാര്യം ചെയ്യണം കടലയില്ലേ നമ്മളെ ച്ചൊരി കൊഴുപ്പ്കിട്ടാൻ അരച്ച് ച്ച് ചേർത്താ മതി അപ്പൊ അതങ്ങ്ചെന്നോളല്ലോ ആ അങ്ങനെ ഞങ്ങള് ഇവിടെ ചെയ്യുന്ന അങ്ങനെയാ ആ കടല വേയിച്ചിട്ട് ശകലം കറിക്കാത്ത ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ശകലം എടുത്ത് മിക്സിയിൽ അരച്ചിട്ട് ഈ കറിയ്കത്തോട്ട് ചേർക്കും അപ്പൊ ഇവർക്ക്ഈ ചാറു കൊടുക്കുമ്പോൾ ഓൾറെഡി കടല അങ്ങ് ചെന്നല്ലോ
അതെ അതെ അതെ നമ്മള ഇവിടെ എന്താചെയ്യാന്നുവെച്ചാല് കടല വ യ്യുമ്പോ അത്ക്ക് ഒരു ഇത് കട്ട കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ചെറുപ്പഴം കൂടെ ആടി ചെയ്യും ചെറുപയറും കടലും കൂടെ ഒരുമിച്ചാണ് വയ്ക്കുന്നത് ആ ചെറുപയർ പിന്നെ നല്ല വായിട്ട് ഇങ്ങനെ നിക്കുവല്ലോ ആ അതെ അതെ അതെ അപ്പോ
ചോളും
ഇല്ല അതന്നെ ഇതിന്റെക്കെ വെള്ളം മാത്രം എടു ത്ത് കഴിക്കും അതാണ് പ്രശ്നം
ആ അത്ച്ചിരി ഒന്ന് അരച്ചു ചേർക്കുവാണെേലേ ആ മസാലയുടെ കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോ അറിയുന്നില്ല ആഹ അങ്ങനെ ചെയ്തോ ആ ചെന്നോളും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ട ത്ര എന്നോട് അങ്ങനെയാ പറഞ്ഞത് ഇങ്ങനെ ചെയ്താ മതി പറഞ്ഞു പിന്നെ ഫ്രൂട്സ് സ് കൊടുക്കാൻ പറ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം കഴി എന്നാണെങ്കിൽ ഫ്രൂസുകള് കൊടുക്കാൻ പറഞ്ഞ്
ആഹ് ആഹ് ഫ്രൂട്ട്സ് ബേക്കറി ആണെങ്കി കഴിക്കും ഫ്രൂട്ട്സ് ആവുമ്പോൾ പിന്നെ കുറ ച്ച് ബാക്കിക്കാണ് റഞ്ഞില്ലേ അതെ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യല്ലാ നമ്മളൊക്കെ അങ്ങനെയാണ് എനിക്കാണെങ്കിലും എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടല്ല ഞാനൊ ഫ്രൂട്ട്സ് കഴിക്കലേ ഇല്ല ബേക്കറി ആണെങ്കിൽ ഇഷ്ടംപോ കഴിക്കുമെന്ന പറഞ്ഞ അവസ്ഥയാണ് പിന്നെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മള അതേപോലെ ആകുമ്പോ അവരും ഏകദേശം അതുപോലെ തന്നെ ആവുമല്ലോ
നിങ്ങള് പിന്നാ ഏറ ചി വാങ്ങിക്കാതെ വീട്ടില് നിങ്ങളെല്ലാരും പിന്നെ എറ വാങ്ങാതെ നിങ്ങള് വാങ്ങിച്ചു കൊടുക്കുന്നോണ്ടല്ലേ കുഞ്ഞ് കഴി ക്കുന്നെന്ന് എന്നോട് ചോയിച്ചേ
അതെ നമ്മക്ക് ഇറച്ചി മീനും ഇല്ലാതെ നമ്മക്ക് പറ്റൂല
മേടിക്കാനെന്ന് പറയും ഒരു കാര്യം ചെയ്യ് നിങ്ങള് തുണ്ടം മീൻ മേടിക്കുവോ അല്ലെങ്കിൽ കുഞ്ഞു കഴിക്കുന്ന മീൻ എന്നാ അതിന് ഇഷ്ടമുള്ള മീൻ എന്നാ അത് മേടിക്ക്‌ ചിക്കൻ അങ്ങ് ഒഴിവാക്ക
അതെ ഈ ചിക്ക അതെ അതേതെ ഇവരെ അത് ഓ ഓവർ ആയിട്ട് കഴിക്കുമ്പഴെ ഇവിടെ അതുപോലെ ഓ എന്താ പറയാ ബ്രോയിലർ ആയിട്ട് മാറുന്നൊരവസ്ഥയാണ്
രണ്ടും മാസം കൂടുമ്പം കൊടുക്കാമെന്ന് ടൂ മന്ത്സ് ആ ഒരു ഇതില് കൊടുത്തേച്ചാൽ മതിയെന്ന് നിങ്ങള് അങ്ങനൊന്ന് പ്രാക്ടീസ് ചയ്തു നോക്ക്
ടു മന്ത്സ് മ്മക്ക് ന്നെ പിടിച്ചു നിക്കാൻ കഴിയൂല
അല്ലന്ന് അല്ല നമുക്ക് മീൻ മാത്രം മീന് ഡെയ് ലി കഴിക്കാം ഒരു കൊഴപ്പോമില്ലല്ലോ
അതെ അതെ മീൻ കഴിക്കാം മീൻ പ്രശ്നല്ല
ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്താ കഴിക്കും തുണ്ടമീനൊക്കെങ്ങ് വറുത്ത് കൊടുക്കവാണെ അത് കഴിക്കത്തില്ലേ
ആഹ് ആ മീന് ആ വല്ല്യ കഴിക്കൂല ആ ഏതെങ്കിലൊക്കെ അവൻക്ക് ഇഷ്ടള്ളതാണെങ്കില് ഒരു ചെറിയ പീസ് കഴിക്കാന്നല്ലാതെ ഏ
മീൻകറിയും
ഇല്ലല്ല അങ്ങനത്തതൊന്നും കഴിക്കൂല അത് ബീഫും പൂളയും കൂടെ മി ക്സ്യ്ത് വെ കൂല മ്മക്ക് നമ്മളെ പൂളബീഫ് വെക്കൂലെ ആ അങ്ങനെയാണെങ്കി കഴിക്കും അതല്ലാതെ പുഴുങ്ങിട്ടോ കടുക് ട്ടോ അല്ലെങ്കിൽ ഫിഷ് കറി കൂ റി അങ്ങനെ കഴികുകേഇല്ല
ഇല്ലല്ലേ അയ്യോ അത് ശീലിപ്പിക്കണം
അതെ അതെ
പിന്നെ
ഇപ്പൊ ആ അവര് ഇങ്ങനെ ഈ ജങ്ക് ഫുഡല്ലേ കഴിക്കുന്നത് ഈ ലൈസും അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ്സ് അതേപോലെ ഉം എന്താ പറയാ- ഫ്രൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പുറ ത്തെറങ്ങി- കഴിഞ്ഞാല് അത്പോലെ തന്നെ വീട്ടിലാണെങ്കിലും നമ്മള് ഇങ്ങനെ സ് സ്വൈര്യം കെടുത്തും ഒരു പ ത്ത് രൂപേര്വോ ഒരു പത് രൂപരോ ഇത് പറച്ചിലൊന്ന് നിക്കാൻ വേണ്ടിട്ടാ ആദ്യോക്കെ- തരൂലാന്ന് പറഞ്ഞാലും ഇത് പിന്നാലെ ഇങ്ങനെ നട തിങ്ങനെ പറഞ്ഞോണ്ടെ ഇരിക്കുമ്പോഴേ നമുക്ക് ആകെ ഡിസ്റ്റർബ് ആകുമ്പോ നമ്മളെന്താ ഓം- ഹോ ഈ പറച്ചിലെങ്കിലും ഒന്ന് നിറുത്തട്ടെന്ന് വി വിചാരിച്ചിട്ട് നമ്മള് ക്യാഷ് എടുത്ത് കൊടുക്കും
കൊടുക്കും ആഹ് അതാണ് പ്രശ്നം, - പിന്നെ ഒരാളെ ഉള്ളോണ്ട് വഴക്ക് പറയുമ്പഴേ സ് സങ്കടമായിരിക്കും നമ്മക്കും സങ്കടം ആയിരിക്കും-
എന്നാലും മാക്സിമം നോക്കും പക്ഷെങ്കില് എങ്ങനെ സ്വൈര്യ ഇല്ലാതെ- അവരിങ്ങനെ നമ്മളെ പിന്നാലെ നടന്ന് നമ്മൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. ഇത് ആവുന്ന സമയത്ത് ദേഷ്യം വരും അതെ അതാണ് പ്രശ്നം.
തീയില വായി പോയി പെമ്ഞ്ഞ ഞങ്ങളത് മാറ്റിക്കൊണ്ട് വരോ ഇപ്പ ഇ വിടാ
ആ ഓ ആ ആ ഇല്ല ഞങ്ങളിവിടെ ച്ചി ക്കനൊന്നും ഓവറായിട്ടൊന്നുല്ല വീക്കിലി വീക്കിലി കഴി ഉം വൺ ടൈമ് ആ അത് ഇപ്പോ എന്താ പറയാ മിതമായ അളവിലൊന്നും കഴിക്കുന്നില്ല പാകത്തെ ഒരു അളവിൽ മാത്രമേ നമ്മൾ കഴിക്കുന്നൊള്ളൂ ആ അതെ അതെ എല്ലത്തിനും കൺട്രോള് ഇണ്ട് ഓ അതെ അതെ വിശപ്പിന്റെതായ ഫുള്ളായിട്ട്ണ്ട് അവോയ്ഡ് ചെയ്യാന്ന് ഞ്ഞാൽ നമുക്ക് കഴിയൂല്ല വീക്കിലി വൺ ടൈമ് അത് അതേപോലെ തന്നെ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങള് ബിരിയാണി മന്തി അതൊക്കെ വീക്കിലി ഫ്രൈഡേ മിക്ക ദിവസങ്ങ ന്നും ഉണ്ടാവും
അതെ പിസ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിസ കഴിക്കാന്ന് ഡോക്ടർ പറയും പിസ കഴിക്കാ അങ്ങ വെ ജിറ്റബിൾ ഉള്ളത് ഉണ്ടല്ലോ ഇപ്പം
അതെ അതെ ആ ഇണ്ട് ണ്ട് വെജിറ്റബിൾ
ആഹ് വെജിബിൾത്തെ വങ്ങിച്ചു കൊടുക്കാ പ അപ്പൊ കൊറേയൊക്കെ അങ്ങ് ശരീരത്ത് ചെന്നോളൂ ഇഷ്ടമാണോ എന്നൊക്കെ ഇവനോട് ചോയിച്ചു ദവൻ പറഞ്ഞു ഇല്ല ഞാനി ഇതുവരെ അത് കഴിച്ചിട്ടില്ല
ആ ഇല്ല പിസ്സക്കെ നമ്മൾ തന്നെ ആകെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളോ ആ നോക്കിട്ടാ ഞാൻ വിളിക്കേ ആ ഓക്കെന്നാല്